ക്കുന്നില്ലേ ആ കേക്കുന്നില്ലേ ആ എന്താ ചായ ആ കേക്കണണ്ട് ചായ കുടിച്ചോ
ഓ ചായുടിയൊക്കെ ക കഴിഞ്ഞു പിന്നെ ഉച്ചകക്കുള്ള നോക്കാനായില്ലേ എവിടെയുള്ളെ സ്കൂളിലാണോ എവിടെ എക്‌മ ട്ട്യാളെ സൗണ്ടൊക്കെ കേക്കണ് വീട്ടിലല്ലേ
ആ പോയിട്ടില്ലേ ലീവ്ന്ന് ഞാന് പൊറത്തിറങ്ങിക്കാണ് വീ ള്ളിലിരുന്ന് കഴിഞ്ഞ റേഞ്ച് ട്ടൂലെ
ഓ അഹ് ശരി എല്ലാർക്കും ഉണ്ട്ല്ലേ റേഞ്ചിന്റെ പ്രശ്നം
ന്തെറിയോ സംഭവം വീട്ടിന്റുള്ളിലാ വൈ ള്ളത് എന്നാലും ഇ ഇപ്രാവശ്യം കേറ്റിയത് ഭയങ്കര സ്ലോ ആണ്
അയെ ആ ആ ആ അഹ് ശരി ചെല സ്ഥലത്തക്ക് കിട്ടൂലല്ലേ ഒരോ റൂമിലോട്ട് അങ്ങനൊക്കെ
ആ കിട്ടുന്നില്ല എന്താറിയില്ല ഇപ്രാവശ്യം കേ അതെങ്ങനെ ആയിപ്പോയ്
മഴ മഴ ഉണ്ടോ
ഇല്ല ഇന്ന് പെയ്തില്ല ഒന്ന് പെയ്തീർന്നേ ഒരു ഒമ്പര പത്ത് മണിക്ക് ഒരു ഡ്രസ്സൊക്കെ തോരെ നെല്ലാ ഉടുത്ത് ഇപ്പ മഴ പോയി ചെയ്ത്
ആഹ് ഇവിടെ ഇപ്പൊ രണ്ട മൂന്ന് സായി ഇപ്പൊ ഇന്നലക്കെ നല്ല ചൂടാ ഇന്നൊന്നും ഇന്നും മഴന്റെ തൊന്നും ഇല്ല
ഹോ ഇന്ന് ന്തറീല അല്ലെങ്ങനെ ഷാറാ ക്കുമ്പോത്തിന് ഡ്രസ്സ ഒക്കെടു ഇടുത്ത പാട ഉള്ളു ഒക്കെ പാട വയിലണ്ട് വന്ന്
നമുക്ക് ടെൻഷനാണല്ലോ അത് ഒണങ്ങിയത് നനഞ്ഞാലോ ന്ന് ള്ളേ
ഇന്ന് പത്തിരിയേനു പത്തിരി പിന്നെ ചിക്കൻ കറിനി
ആഹ അഹ് ഇ ഇതായിന്ന് ഉപ്പുമാവായിരുന്ന്.
ഏ അത് ശെരി റ വേ അല്ലെങ്കിൽ മറ്റ്
ആറ്പ കൊണ്ടുണ്ടാക്കിയത് പിന്നെ ഉച്ചക്ക് ഞാൻ നായരല്ലേ അപ്പൊ ദീഫും ബിരിയാണി കൈ ഇത്
ആഹ അപ്പന്നപ്പം രാവിലെ പിന്നെ ഇതാക്കില്ലേ
മ് ആ ബിരിയാണി വെച്ചക്കെക്കഴിഞ്ഞു മ് ഞാൻ എന്റെ നമ്മ തന്നെ ആക്കി എല്ലാവും ഞാനഴിഞ് വെച്ചു
ആഹ ആ് ആഹ് ആ ശരി പിനമക്കളൊക്കെല്ലേ
ആഹ ഒരു മോളുണ്ട് രണ്ട് വയസ് ആവുന്നുള്ളൂ.
ഏ അത് ശരി ആ മോള സൗണ്ടപ്പ കേൾക്കുന്നെ ഒരുപാട് പേരുള്ള പോലെ തോന്നുക.
അതെ എനിക്ക് ആറ് കുട്ടികളുണ്ട് ആറ് അഞ് പ മക്കളാണ് ഉമ്മാക്കുള്ള അപ്പൊ ഇന്റെ സായി ഇവിടെ ഫുൾ അനിയത്തിയേളും
ഏ ഏ അപ്പൊ അതൊണ്ടായിരിക്കുല്ലേ
ഇപ്പൊ സൗണ്ട് കേക്കണ്ടോ.?
ഇല്ലല്ല ഞാൻ എടുത്ത പാടെ എന്തോ ഒരു സ്കൂൾന്നൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നി എനിക്ക്. കൊ കൊറേ സൗണ്ട് കൊറേ മക്കളെ സൗണ്ട് പോലെ തോന്നി
കെ ജി കുട്ട്യാ എൽ കെ ജി ചെന്നപ്പോ സംസാരിക്കണ പോലെ
ആ അതന്നെ എന്നി എന്ത ഫുഡ്ഡൊക്കെ എപ്പ തുടങ്ങിയെ? നേരത്തെ തുടങ്ങിയുണ്ടാവില്ലേ പതിനൊന്നര ഞാനും ഇന്റെ ചോറ് മാത്രേ ആയിട്ടുള്ളൂ. ഇനി കറി കറീന് മീന്ണ്ട് മീന് നന്ന ന്നാക്കീട്ട്
റ്റ ഓര് ചെയ്ത് അമ്മളാകും നേരത്തന്നെ കഴിഞ്ഞ് കയിഞ്ഞാ പിന്നെ പേടിക്കേണ്ട വന്നി
ആ ആ അതെ അത് ഇപ്പ ഞാനേ ഉമ്മാ ഉമ്മാക്ക് സുഖല്ലേനു, അമ്മായിമ്മാക്കേ. അപ്പോ ഹോസ്പിറ്റലിന്ന് ഡിസ്ചാർജ് ആയിട്ടേള്ളു. അപ്പ അവിടൊക്കെ പോയി ഇപ്പ ഇങ്ങോട്ടെത്തീട്ടേള്ളു. അമ്മാക്ക് സോഡിയം സോഡിയം കുറഞ്ഞാണ്ട് ഈഹ് ന്നെ അഡ്മിറ്റ് ചെയ്ത് രണ്ട് മൂന്നീസം
ആഹ് കട്ടിലില്ല
ഏഹ്?
ഹസ്ബൻഡ് ഗൾഫിലാ?
ആ ഹസ്ബന്റ് അല്ല ഹസ്ബൻഡന്റിവിടെ നാട്ടില്ണ്ട് പണിക്ക് പോയിന്. എന്നും രാവിലെ പോവും. രാവിലെ ചായക്കടിക്കെ കൂട്ടീട്ട് അങ്ങനെയാട് പോയി. ഇനിപ്പ വൈകുന്നേരം നോക്കി ക്കിയാ മതി ഇന്ന് പിന്നെ മക്കള് ഞായറാഴ്ച ആയോണ്ട് മക്കള് രണ്ടാളും ഉണ്ടിവിടെ. ഇപ്പ എ എല്ലാം കൂടെ പോയിന് തറവാട്ട് പോയിന് കളിക്കാൻ പോയിന്. ആ പിന്നെ റേഞ്ചിന്ന് നല്ല കൊറവ്ണ്ടോന്ന്ണ്ട്
അമ്മായിനെ വിളിച്ചാലാ? സെഫി അമ്മായിനെ
എന്നിട്ട് പിന്നെ എങ്ങനെ ബിരിയാണി ബീഫ് ബിരിയാണിയോ ചിക്കനോ ആ ബീഫ് ആദ്യം വേവിച്ച അങ്ങനെണ്ടാക് ഇതാവൂലേ
ആഹ് അങ്ങനത്തന്നെ. അതെ കൊറച്ച് മസാല എല്ലാർക്കും മസാല കൊറഞ്ഞത് പറ്റു. മസാല വേറെ ചോറ് വേറെ അങ്ങനെയ്ണ്ടാക്കാ
ഏഹ് ഒ ഒന്നായിട് ട്ട് ഒന്നിച്ചിടൂല
ഹ ഒന്നിച്ചു ഇടുല്ല നമ്മളെ കോഴിക്കോട് ഇതുപോലെ ഉണ്ടാക്കണ്ടത്
ആ ആ അത് ശെരി നിങ്ങള്ൾ തിളപ്പിച്ചിട്ട് ആദ്യം തിളപ്പിു ഊറ്റി അങ്ങനെയാണോ
അല്ല അല്ല അരി തി ച്ചിട്ടില്ല നമ്മള അരി എന്താണ് വള്ളം പററന്നിട്ട് തന്നെ ആരുണ്ട്
നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കീട്ടാ ആ അങ്ങനെ അത് ശരി അത് വേറെ ടേസ്റ്റ്
പി നല്ല ദിവസ ഒരു വള്ള അതില് എന്നെ തളിച്ചിക്കണ്ട് ഊറ്റിപോവാ
ആഹ അതെ അത് ശ ശരി എന്നിട്ട് മാ ചെറിയ അനിയന്മാരൊക്കെ അങ്ങനെ പഠിക്കണ്ടോ
ആ എൽകെ ജിൽ ഒരാള് രണ്ടില്
ആ അങ്ങനെ ചെറിയ മക്കളാല്ലേ
ഞും അലോട്ട്മെന്റ്ണ്ട് കിട്ടാന് ഒരനിയതി ഒരനി ൻ്റെ പൊ കല്ല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ രണ്ടു മാസം ആയുള്ളൂ
ഏ അതെ ശരി നിങ്ങൾത് കഴിഞ്ഞിട്ട് എത്രായി
വി കോ ഇന്റെ കല്ല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ആത്കൊ ആ ഇവിടെണ്ട് ഭയങ്കര മടിയായിരുന്ന് ആതിയൊക്കേ അതായത് നമ്മളെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമ്പള് നി എന്താണ് ഉം ന്റെമ്മ മാത്രായിരിക്കും ക്കും കുട്ട്യാളേറ്റ് വരാ ബാക്കിയുള്ളോര്കൊക്കേ പേര കുട്ട്യാൾ ഉണ്ടാവും
ആ ആ ആ അങ്ങനെ
കഴുന്നുണ്ട് അതായത് താത്താരും കാക്കാരും
അയ്ന് അന്റെ വീട്ടില് ഇയ്യ് വേല തായി മറ്റേ റ്റേതൊക്കെ ചെറിയ മക്കളായിരിക്കും മറ്റും ഫ്രൻസ് സാളൊക്കെ
ആഹ് അങ്ങനെ അങ്ങനെ അങ്ങനെ ങ് പക്ഷേ പ്പ ആലോയ്ക്കുമ്പോ അതൊക്കേ ഭയങ്കര രസാ
ആ അതെ അതെ അതന്നെ രസാണ് പിന്നെ അതുകൊണ്ട് ങ്ങനെ ചെറിയമ ക്കളും രസാണ് എല്ലാരും കൂടെ ഞ്ഞി ഒ ഒന്നും കൂടെ ആയാലൊ
ആ അവരടുത് കല്ല്യാണം കഴിഞ്ഞ് നാല് കൂട്ട്യാള് ആൺ കുട്ട്യാളൊക്കെല്ല്യേ
ആ ആ ആ അതന്നെ അവിടെ മ്മിം ബാപ്പിയൊക്കെല്ലേ അസിന്
ആ ഉണ്ട് ഉമ്മിം ബാപ്പിം നാത്തൂന് മൂത്തച്ചി എളച്ചനുണ്ട്
ആ അയ്ശരി ഇനി കൊർ
ഇല്ല ഞാൻ നാളെ പോകും ഞാന് പ്പെന്റെ അനിയത്തി ഞാൻ പർഞ്ഞീലെ കല്ല്യാണം കയിഞ്ഞ അനത്തി വന്നപ്പോ അങ്ങന ഒരാഴ്ചക്ക് വന്നതാ
ഏ അങ്ങനെ തോനെ നിക്കലൊന്നുംല്ലേ മോൻ മോ ചെറുതല്ലേ എത്രായി മോന് മോ
ജൂലൈകൊള്ളു ആവാ രണ്ട് വയസ്സ്
ആ അപ്പൊ ഇവടെ അധികം നിക്കലില്ലേന്നിട്ട്
ഇല്ല നിക്കലൊന്നു ഏഹ് ആട്ടലില്ല്യേ ഒരു മസൊക്കെ ഇപ്പാ പിന്നെ അയിന് നിക്കാണില്ല മോള് വലുതായി കഴിഞ്ഞിട്ട് മി ക്കാൻ ഇല്ലാണ്ട് നി ക്കാൻ കഴിയണില്ല റേ
ആഹ്‌ നല്ല കണ്ടുപിടുത്താ ആഹ് അതന്നെ ഹസിന് എന്താ നമ് ജോലി എന്താ വർക്ക് ചെയ്യുന്നെ ആഹ് ശെരി ആ എന്റെസങ്ങനെ പിന്നെ പെയിന്റിങ്ങിന് അങ്ങനെ പോകുന്നോ
ഓ
ആ പിന്നെ
നിങ്ങളെ എന്തേലും വർക്ക് ചെയ്യ്ണ്ടോ
ഞാൻ വർക്ക് ഇ ഓൺലൈൻ ആയിട്ട് ടീച്ചിങ്ങ് നടത്തുന്നുണ്ട് ബേസ് ക്ലാസ്സൊക്കെ ഓൺലൈൻ ആയിട്ട് എടുത്ത കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ആ ടീച്ചറായിട്ട് ഓൺലൈൻ ആയിട്ട് ബേസ് ക്ലാസ് ഹിന്ദി അറബ്യ അങ്ങനെ എടുത്ത കൊടുക്കുന്നുണ്ട് അപ്പൊ ച ച ചില മാസം ക്ലാസ് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽ ട്യൂഷൻആയിട്ട കുട്ട യിട്ട് അങ്ങനെടു
ആ ങ്ങക്ക് എത്ര കുട്ടികള രണ്ട്
ആ എനിക്ക് രണ്ടു മക്കളാ ഒരാൾ വലുത അഞ്ചില പഠിക്കണ ചെറുത് ഒന്നാം ക്ലാസ്സിലായി അ പോല പോയാ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ ഏഹ
നല്ലം പഠിക്കാനില്ല
ഓ ഓ അവർക്കല്ലേന അവർക്ക് താങ്ങുന്നേ അപ്പറാ
സത്യാണ് ഇ ഈ എൽ കെ ജിയും യു കെ ജിയും തന്നെ എന്തൊരു പഠിക്കാണ്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ട് ഓലെ ഇരുത്തണം
അവർക്ക് പറഞ്ഞടുക്കാണെങ്കിൽ ഞമ്മക്ക് അറിയണം ഫസ്റ്റ് എന്നാലും ആ അതന്നെ പിന്നെ ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ കോട ഒമ്പളെ എന്നിട്ട് ഇപ്പം മദ്രസും സ്കൂളും കൂടെ ആയി ട്ട് മടിയാണ് മദ്രസ് വിട്ട് വരുമ്പോ ക്ഷീണിച്ചിട്ടാ വരാ അതും ഇതും പറഞ്ഞിട്ട് മഴെപെയ്യ്ണ്ട് ല്ലേ ഇവിടെ മഴെയ്യുന്നുണ്ട് കുറേ ദിവസത്തി കൊറേ ദിവസത്തിനു ശേഷം പ്പോ പെയ്യാ ഇപ്പം ജൂൺ ആ ണല്ലോ നല്ല ല്ല മഴന്റെ ടൈമല്ലേ എല്ലാ വർഷവും ഇപ്പൊ ഈ വർഷം ഏതായാലും
തുള്ളിത്തുള്ളി ചാറിലുണ്ട് പക്ഷെ വെയിൽ തന്നെയാണ്
ആണല്ലേ അവിടെ നല്ല സൗണ്ടൊക്കെ കേൾക്ക്ണ്ട് ഞാൻ റൂമിലാ ഇതുവരെ നല്ല വെയിലെയിനി ഇപ്പ പെ പെട്ടൊന്നായതാ തോണ് ഇണ്ട്
വേറെങ്ങെട്ട് എന്താ
വേറെന്താ അങ്ങനെ പോവ്ന്ന് പിന്നെ എന്നിട്ട് പിന്നെ അങ്ങനെ പോവ് എന്താ പിന്നെ കുളി ഒക്കെ കഴിഞ്ഞോ
ഇല്ല കുളി കഴിഞ്ഞിട്ടില്ല ഇഞ്ഞിപ്പം വാ അനിയത്തിനെ ഏൽപ്പിച്ച്ക്ക്ണ്
ആ ആ ആ മോളെ വെയ്ത്തലെ നടക്കാൻ തന്നെ ഉണ്ടാവുംലെ നല്ല വികൃതിന്റെ ടൈമ് അല്ലേ അല്ല നല്ല രസാണ് രസള്ളൊരു പ്രായാണത് ഒരു വയസ് ഒരു വയസ്സ് മുതലുള്ളേ
ഉം എന്താക്കാ അയുടെ ആയിട്ട് ഞാൻ പിന്നെ കെർച്ചേരം ഇങ്ങനെ ഇരിക്കാ ഇങ്ങണ്ട് ലാസ്റ്റ് അങ്ങട്ട് കുളിക്കാൻ പോവാ കെര്തി
ആ ഇഞ്ഞിപ്പ കുളിക്കാനല്ലേ ഇണ്ടാവൊള്ളുലെ
ഉം പ്രതേകിച്ച് പണെളൊന്നും ഇണ്ടാവുല്ലല്ലോ ഞമ്മക്ക് ഇങ്ങനെ എടുത്തോണ്ട് ഇര് ഇട്ക്കണ്ട ആവശ്യല്ലല്ലോ
ആ ആ അതെന്നെ അതെന്നെ അതാ അമ്മക്ക് ഫ്രീയാ അമ്മക്ക് തോന്നുമ്പോ നോക്കിയാ മതിയല്ലോ
ആ
ആ ഒരു മാറ്റം ഇണ്ടാവും ആ. മറ്റോട്ത്ത്ന്ന് പർണെയ്മ്പോ ഞമ്മക്ക് ഇതെയാ ടൈം ടേബിൾ പോലെ അല്ലേ എല്ലോ ആ കൃ കുത്തിതിരുവാണല്ലോ ഒന്നും ഉണ്ടായിട്ടല്ല ഞമ്മൾ അങ്ങനെ ആണ്ട് ശീലായി ആ ഞാനങ്ങനെണ് തറവാട്ടിന്ന് ഇപ്പ പിന്നെ ഞാ സ്വന്തക്കാണ് ആഹ് ഞാന് ഉം ഞാനും ഹസും രണ്ട് മക്കളും പിന്നെ അനിയത്തീണ്ട്. ഓള് ഇവടെ ഇവട്ന്നാണ് പഠി പോകുന്നെ
ആ നിങ്ങളായിനി
ആ എൻ്റനിയത്തി ഞങ്ങള് മോള് പ്ലസ്റ്റൂന് പഠിക്കാ അപ്പൊ ഇവിടെ അടുത്താണെ. എന്റെ വീടിന്റെ അടുത്താ സ്കൂള് അപ്പൊ ഓക്ക് നല്ല എളുപ്പ ഇവിടുന്ന് പോവാന്. വന്നാണ്ട് ഏ ഞങ്ങളിപ്പോ രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷ ആവുന്നു ആഹ് പിന്നെ എന്തെ ചെയ്യുന്നുണ്ടൊ വർക്കൊന്നും ചെയ്യുന്നുണ്ടാവില്ലല്ലേ ചെറിയ കുട്ടിയല്ലേ
ഇല്ല ചെറിയ ഇങ്ങനെ കൊണ്ട് നടുക്കണ്ട് അപ്പൊ ആ ഗ്രാഫ്റ്റില്ലെ
ആഹ് ആഹ് ആഹ് അതെ അ ആ അയിന് അതിപ്പോ അയിനിപ്പോ നല്ല സ്കോപ്പാണല്ലോ നല്ലതുണ്ടല്ലോ
ഞാനെപ്പ എല്ലോ നല്ലയാണ്
പ്പ അതന്നെണാണോ എല്ലാ നല്ലതുണ്ടെങ്കിലും എല്ലാരു അയി ചെയ്യുന്നുവുണ്ട്
നല്ലടുപ്പാ അതന്നെ ന്നാ ശരിട്ടോ ഞാൻ വെക്കട്ടെ.